ഹലോ സ് കാരം
നമസ്കാരം എന്തൊക്കെണ്ട് വിശേഷം നല്ല വർത്താനം
ഉം
എന്താണ് പരിപാടി
ഫുഡക്കെ ഉണ്ടാക്കുവോ ചെറിയൊരു പരിപാടക്ക ഉണ്ടേ അപ്പൊ ഉ കേക്ക് പുഡിങ് ഐറ്റംസ് ഒക്കെ ആക്കും
ആഹ് പുഡിങ്ങൊക്കെ ണ്ടാക്കലുണ്ട്
ആ അതിന്റെ റെസി റെസിപ്പി ഷെയർ
ആയിക്കോട്ടെ എ ഏതിന്റെതാണ്ടിയെ
എന്നാ മാങ്കോ പുഡിങ്ങൊന്നും പറയു ട്ടാ
മാങ്കോ പുഡിങ്ങൊ മങ്കോ പുട്ടിങ്ങ് ഉം മാ താ ത- അച്ചാണ്ടല്ലേ മാ മാങ്ങ മാങ്ങ വച്ചാണ്ടുള്ളതോ അല്ല എസൻസ് വച്ചാണ്ടോ
ഉം മാങ്ങ വെച്ചിള്ളത്
ഉം നല്ല പഴുത്ത മാങ്ങ അപ്പ ഇന് മാങ്ങേന്റെ സീസണൊ- കഴിഞ്ഞില്ലേ
ഉം മാങ്ങ ഇപ്പൊ കടലൊക്കെ ഉണ്ടാവല്ലോ
ഉ നല്ല പഴുത്ത മാങ്ങ വ നല്ല മധുരൊള്ളേ
ആ
പഴ്‌ത്ത മാങ്ങ പിന്നെ പാല് വേണം ചൈന ഗ്രാസ് മിൽക്ക് മെയഡ്
ഉം
ആ മാങ്കോന്റെ എസെൻസ് ഒക്കെ പാര എസൻസ് പിന്നെ പഞ്ചസാര
ഉ ഒരു ട്രേക്ക് എത്ര പേക്ക് പാല് വേണം
ഒരു ട്രേ വലിയ ട്രേയോ ചെറിയ ട്രേയോ കുറച്ചൊക്കെ അത് പത്ത് മുപ്പത് ആൾക്കാർക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയത് വല്യാ ആ വല്യ ട്രാക്ക് രണ്ട് പാക്കറ്റ് പാല് മതയാവും നല്ല മാ പഴുത്തം വാങ്ങണേ രണ്ട് മാങ്ങ തൊലി കളിഞ്ഞാണ്ട് ജ്യൂസ്ടക്കാ ഒന്നും കൂടാതെ അച്ചൊക്കെ പളുപ്പക്കിയാണ്ട് ജ്യൂസ് അടിക്കണം പിന്നെ പാല് രണ്ട് പാക്കറ്റ് പാല് ചൂടാക്കാൻ വെക്കുക അഹ് തിളക്ക എല്ലാ ചൂടാവും എമ്പോ അത് പഞ്ചസാരയും മിൽക്ക് മേഡ ഒക്കെ ഇട്ട് നല്ലപോലെക്ക പിന്ന നമ്മുടെ ചൈന ഗ്രാസ് എടുക്കുമ്പോ ചെറിയ ചെറിയ കഷ്ണങ്ങളായി രണ്ട് ബാക്ക് ചൈന ഗ്രാസ് ആഹ് കേട്ടോ പത്ത് ഗ്രാമിന്റെ രണ്ടീച്ച ഞ ഇരുപത് ഗ്രാം
ആഹ്
ഇരുപത് ഗ്രാം ചൈന ഗ്രാസ് അത് ആഹ് വലിയത് വാങ്ങിയണ്ട് അങ്ങനെ ഇരുപത് ഗ്രാം ആക്കി വിട്ടാലും മതി അല്ലെ പാക്കറ്റ് കിട്ടും പത്ത് ഗ്രാമിന്റെ
ആഹ് ആഹ്
രണ്ട് പാക്കറ്റ് എന്നെ അത് ചെറിയ കഷ്ണങ്ങളാക്കണം ചൈനഗ്രാസി ചെറിയ കഷ്ണങ്ങൾാക്കിയാണ്ട് കൊറച്ച് വെള്ളത്തിന് സോക്ക് ചെയ്യാൻ വക്ക
ആഹ്
അഹ് പൊതിരാൻ വേണ്ടിയണ്ട് അത് വെച്ചിട്ട് പിന്നെ അതും ഇതേപോലെ കട്ടിയുള്ള ഒരു പാത്രത്തില് അടുപ്പില് വെക്ക നല്ലോ ഇളക്കി കൊടുക്കണം അത് അലീനെ വരെ
ആഹ് ആഹ്
ചെറിയ തീൻ ഇട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്ക അത് വേഗം അടി പിടിക്കും അപ്പൊ നല്ലോ ശ്രദ്ധിക്കണം അടി പിടിച്ചാ പിന്നെ പുഡിങ്ങിന്റെ ടേസ്റ്റേ മാറും
ഉം
അത് നല്ലപോലെ ഇളക്കുക നീക്കുക അഹ് നമ്മള ഈ പാല് ത ചൂടാക്കാൻ വെച്ചല്ലോ ആഹ് പാലിന്റെ ചൂടും ചൈന ഗ്രാസിന്റെ ചൂടും ഒരേരയില് വരുമ്പോ ഈ പാലക്ക് നമ്മള് ചൈന ഗ്രാസ് ഒയിക്കാന്ള്ളതാണ്
ഏ ചൈന ഗ്രാസ് അപ്പൊ നല്ല തിളക്കുവല്ലോ
ആഹ് തിള ആഹ് അത് തിളക്കും കുറച്ചല്ലാം ഉണ്ടാവുള്ളു അപ്പൊ അതു നല്ല അത് അലിയണം
ആഹ് അപ്പൊ അത് വേറെ വേറെ ചൂടില് ആവൂല്ലേ
ഏ
വേറെ വേറെ ചൂടിലെ
വേറെ വേറെ ചൂട് നമ്മള് പാല് നേരത്തെ ധീമ വെക്കണ്ട നേരത്തെ ധീമ വെച്ച് അത് നല്ല ചൂടായി വരുള്ളൂ പാല് നല്ല ചൂടായി വരുമ്പോ നമ്മളക്ക് ഈ ചൈനാ ഗ്രാസ് ഒഴിച്ച് നല്ല പോലെ അപ്പന്നെ മിക്സ് ചെയ്യണം അല്ലഞ്ഞാലും പാല് ചില്ലപ്പം പിരിയാൻ സാധ്യതയാണ് പൾപ്പ് ഇതൊക്കെ പാർന്നു കഴിഞ്ഞിട്ട് നമ്മള് ചൈന ഗ്രാസ് പാർന്ന് കഴിഞ്ഞ് മില്ക്ക്
ഇല്ല ഇല്ല അവ ഓഫ് ആക്കിയാണ് വയുന്നത് നമ്മളത് നല്ലോ എളക്കണം ആഹ് നല്ലോം എളക്കണം പാലും ചൈനാഗ്രസും നല്ലോം എളക്കി യോജിപ്പിച്ചിട്ട് നല്ലോം ആ ചൈനാഗ്രാസൊ ഒക്കെ ഒന്ന് എളക്കി എല്ലോട്ത്തെത്തി മിക്സാക്കി എല്ലോട്ത്തു എത്തി കഴിഞ്ഞിട്ട് തീയ് ഓഫെയ്യാം മിൽക്ക് മേ ഡും പാരണം പിന്നെ പഞ്ചസാരിം
മ്മ്
അത് എന്നോട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിത് ഇതിക്കൊഴിച്ച് പിന്നെ നമ്മള് തീയ്യ് ഓഫാക്ക അത് മിൽക്ക് മേ ഇത് മിൽക്ക് മേഡും പഞ്ചസാരൊക്കെ പാർന്ന് നല്ലോ അലീലാ എങ്ങനെ തീയ്യ് ഓഫ്
ഏത് പാരണെങ്കിലും എൻ
ഹലോ
ആഹ്
ഹലോ
ഹലോ കേൾക്ക്ന്നില്ലേ
പറാ ആഹ് ആഹ് എന്താറ്ഞ്ഞേ
അല്ല ഏത് പഴ്പ്പ് പാരാണെങ്കിലും ഫ്ലയ് ഇതൊക്കെ വേണ്ടേ
ആഹ് ആഹ് അതാണ് ഏറ്റവും നല്ലത് ഫ്ലയ്മ് ഫ്ലയിമ് ഇട്ടാണ്ട് നമ്മള് പാരുമ്പോ അത് പാ പാല്ക്ക് പാരുമ്പോ തന്നെ ഇതോരു പുളിയായിരിക്കുല്ലോ മാങ്ങ
ആഹ്
മാങ്ങൊക്കെ ചെറ്യേരു പുളിപ്പ്ണ്ടാവല്ലോ അപ്പത് പിരിഞ്ഞ് പോവും
ആഹ്
പാല് പിരിയും അപ്പൊ ഫ്ലെയിം ഓഫാക്കി നല്ലോണ്ണം എളക്കീട്ട് അയ്ക്ക്ട്ടാണ്ട് നല്ലോ മ്മ് അയ്ത്താ പള്പ്പ് പാർന്നാണ്ട് നല്ലോം യോജിപ്പിച്ചാ മതി ഏത് പള്പ്പാണെങ്കിലും അതാ ഏറ്റവും നല്ലത് അല്ലാഞ്ഞ വേഗം പാല് പിരിഞ്ഞോവും ചൂടോട്ക്കാണ്ട് ഒയിക്കുമ്പോ പിന്നെ ലാസ്റ്റ് നമ്മള് ഒന്ന് രണ്ട് തുള്ളി നമ്മള് മേഗോന്റെ എസെൻസൊക്കെ പാരാണെങ്കി കൊറച്ചൂടി ഒര് ച്ചോയണ്ടാവും കൊറച്ചൂട്യോരു ടേസ്റ്റ് മേഗോന്റെ ടേസ്റ്റ്
അതും ഫ്ലൈയിം ഓഫാക്കീട്ടെന്നല്ലേ
അല്ല ആണ് ഏഹ്
എസെൻസും ഒഴിക്കാണെല് അതും ഏ ഒക്കെ കഴിഞ്ഞിട്ടല്ലേ ഒഴി
അ ആഹ് അതത് കയ്യണം അതാ അത് ആക്കാ ഇഞ്ഞയ്ന്റെ മുന്നാക്ക ഒക്കെ ഇയ്യ് മേഗോന്റെ പള്പ്പ് പാരുമ്പോത്തന്നെ ആക്ക്യാ മതി പിന്നെ നല്ലോ എളക്കണം നല്ലോ എളക്ക അപ്പൊത്തിനെന്നെ കട്ടിയാവല്ലോ കട്ടി ചൂടാറ്ണേന് അന്സരിച്ച് നല്ലോ ഒന്ന് എളക്കി യോജിപ്പിച്ചിട്ട് ട്രെക്ക് പാർന്നാ മതി പിന്നെഞ്ഞ് പിരിഞ്ഞാലും അപ്പൊ മി ചൂടാറിയതിനേഷം മിക്സില്ട്ടൊന്ന് ജസ്റ്റോന്ന് അടിച്ചാണ്ട് പിന്നെ ഒഴിക്ക പിന്നെ കട്ടിയാക്കാന് വെച്ചാല് മതിപ്പ ടെസ്റ്റ്ന് മാറ്റൊന്നുണ്ടാവൂല പക്ഷെ നമ്മക്ക് പിരിയുമ്പോ പാല് പിരിഞ്ഞാല് നമ്മ ക്കൊര് ഒര് ഇതാണല്ലോ
ആഹ് ആഹ്
ചൂടാറിയന് ശേഷം ഒന്ന് മിക്സിട്ട് അടച്ചാൽ മതി കട്ടി ആകണേന് മുന്നന്നെ ജസ്റ്റ് ഒന്ന് ചൂടാറിയെ നല്ല ചൂടാറിയാ പിന്നെ കട്ടിയാവും ജസ്റ്റ് ഒന്ന് ചൂടില്ല തന്നെ ഒന്ന് മിക്സി ഇട്ട് ഒന്ന് അടിച്ചുങ്ങാണ്ട് ട്രേക്ക് ഒഴിച്ചു വെച്ചാ മതി അങ്ങനെ തരി ഇതകുകയാണെങ്കില് പിരിഞ്ഞു പോവുവാണെങ്കില് ഞങ്ങ ഏത് കുട്ടിങ്ങാണെങ്കിലും അങ്ങന്നെ ഉണ്ടാക്കല് നമ്മള് എത്ര പാലെടുക്കലു ജൈനാഗ്രാസുട്ടാല് പിന്നെ മധുരവും മിൽക്ക് മെയ്ഡ് ഒക്കെ പോ നമ്മളെ മധുരൊക്കെ നല്ല മുന്നി ക്കാണേ നല്ല മധുരം വേണം ഉം ക്കുമേട് ഒറ്റക്കാക്കുകയാണെങ്കിലും പഞ്ചസാര ഒറ്റക്കക്കുകയാണെങ്കിലൊ ക്കെ
ആ ഉം ആ ഞൻ ട്രൈ ചെയ്ത് നോക്കട്ടെ ടേസ്‌റ്റ് ഉണ്ടെങ്കി ഞാൻ പറയണ്ട് ഹലോ ഹലോ ഹലോ